ഹലോ കേക്കുന്നുണ്ട് ഹലോ
ആ അ സിനിമയൊക്കെ കാണാൻ പോറുണ്ടോ ഹലോ
ആ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ കേക്കുന്നുണ്ട് പറഞ്ഞോളു
ക്കെ കാണാൻ പോവാറുണ്ടോ
സിനിമ കാണാൻ പോവാറില്ല ടെലഗ്രാം വഴിയൊക്കെ കാണും
കാണാറുണ്ട് അതെ ആ ആ ഞാനുങ്ങനെ കാണാറുണ്ട് മ് മ് പിന്നെ ആരുടെക്കെ സിനിമ യ ഇഷ്ടം
അങ്ങനെ ഇന്നാള് എന്നൊന്നും ഇല്ല എല്ലാരുടെ എല്ലാ സിനിമകളും
കാണാറുണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പ സമയത്തൊക്കെ ദിലീപിന്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടവാ യിരുന്നു
ആത് ചെലപ്പോ സമയത്ത് എനിക്കും അന്ന് ദിലീപ് പൃഥ്വിരാജ് മോഹൻലാല് മമ്മൂട്ടി ഒക്കെ അല്ലതി ഇപ്പ പിന്നെ ഒത്തിരി ധാരാളം
കു നടന്മാരുണ്ടല്ലോ അതെ. ദിലീപിന്റെ കുറെ തമാശയുള്ള പടങ്ങളൊണ്ടല്ലോ സി ഐ ഡി മൂസ
ആ അതൊക്കെ ഇന്നും മ് ഇന്നും സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകള- ആ
അതെ അതെ തെങ്കാശി പട്ടണമൊക്കെ വളരെ നല്ല രസമുള്ള സിനിമകളായിരുന്നു
ഇന്നും അതിന്റെറെ ഒന്നും ഒരു പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളസ്
ടി വി വരുമ്പോ അതെല്ലാം വീണ്ടും വീണ്ടും ഇരുന്ന് കാണാറുണ്ട് ആദ്യായിട്ട് കാണുന്ന പോലെ മ്മ്
ഇപ്പം ഈ അടുത്ത്റങ്ങിയതിൽ ഏതാ ഇഷ്ടപ്പെട്ടത് ഏറ്റവും സിനിമ ഇഷ്ടപ്പെട്ടത്
അടുത്തിറങ്ങിയതിൽ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഇതായിട്ടുള്ള സിനിമകളാ കൂടുതൽ ഇഷ്ടം
ഇഷ്ടം
അതെ ഇൻവെസ്റ്റിഗേറ്റ് പ്പൊ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ ഇൻവെസ്
ആഹ് ഇറങ്ങുന്നുണ്ട ഒത്തിരി ആഹ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്
അതെ അതെ
വാഴാറ്റു കണ്ടപ്പോ എന്തായിരുന്നു അഭിപ്രായം
വാഴ ടുവിനെക്കാട്ടി എനിക്ക് വാഴ വണ്ണാ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് വാഴ ടു പലർക്കും ഇഷ് ഷ്ടപ്പെട്ടു ക്ഷെ എനിക്ക് അത്ര അങ്ങോട്ടത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോ ആൺകുട്ടികൾക്ക് ഒന്നുകൂടി കണക്ട് ആവുയിരിക്കും
ആഹ് എനിക്കും എല്ലാരും ഏഹ് ഈ റിവ്യൂസ് കരങ്ങള്ളൊക്കെ ആൾകാര് കൂടുതല് വീഡിയോസ് അല്ലായിന്നോ ഈ തിയേറ്ററി പോയിന്ന് കണ്ടിട്ട് കരയുന്ന് എല്ലാ പക്ഷെ എനിക്ക് എങ്ങനെ കണ്ടിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ഇത് എന്തോ
തോന്നിയില്ല അതണ് ചെലപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് അതിന് വലിയ ബന്ധം ഇല്ലാത്തോട് ണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നാഞത്
എനിക്ക് വലിയ ഇമോഷണൽ ആയിട്ട് കണക്ട് ഒന്നും തോന്നി കണക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല
വാഴവണ്ണ് ഇതിലും ഒരു രസമുള്ളതും കുറച്ചുകൂടി ചിരിക്കാനുള്ള പടവായിരുന്നു പക്ഷേ വാഴ ടൂവില് കുറെ വയലൻസും മടിയും ആ കുറച്ചുകൂടി അതെ ഡ്രഗ് ഗ് ന്റെ ഉപയോഗവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കാണിക്കുന്നത്
വാണങ്കി ശരിയാ
അതെ അതെ പിന്നെ പുതിയ തലമുറക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിട്ടാണ് റിവ്യൂ ഒക്കെ പറയുന്നെ
ദുൽക്കർ സൽമാൻ ക്കിപ്പൊ ഔട്ട ഫ്
അതെ ഇനി ലോക ടൂ വെ രുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ദുൽഖർ സൽമാൻ എന്തായാലും നല്ലൊരു വേശത്തി കാണുമെന്നാണ്
ആഹ് അതാണ് ആ ലോക വണ്ണിനകത്ത് ലാസ്റ്റ് ഉണ്ടായിരുന്ന്
കാണിക്കുന്നുണ്ടല്ലോ അത അത് അവരെ രു ഉം ഒര് ഇത് ഇട്ടിട്ടുണ്ടല്ലോ ട്രേ ഹിന്ദി ഇട്ടിട്ടാണ് അവര് പോയത് അപ്പൊ എന്തെങ്കിലും ഒരു പ്രധാന വേഷം ആയിരിക്കും ലോകാ ടൂവില്
അതാ ഓ സിന ഓരോ സിനിമ പല പല പ മുമ്പത്തെ പല സിനിമകളുടെ സെക്കൻ പാട്ടും
ഇറങ്ങിയിട്ടുണ്ടല്ലോ അതെ അതെ എനിക്ക് അങ്ങനെ രണ്ട് പാർ ട്ട് ഇറങ്ങിയതില് രണ്ടാമത്തെ പാർട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാഹുബലിയുടെ ആയിരുന്നു അത് വളരെ ആ ഒന്നിനെക്കാളും വളരെ മിക ച്ചതായിരുന്നു ര ഏതാണ് മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അത് വളരെ നല്ലൊരു ഡയറക്ഷനാരുന്നു അതെ കാരണം ഒരുപാട് കാര്യങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് വളരെയധികം ചിന്തിച്ച് ഒള്ളൊരു സിനിമ ആരുന്നു അത് രണ്ടും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു അതെ
അന്നൊക്കെ നമ്മളു പു പഠിക്കുന്ന സമയങ്ങളിലായിരുന്നത്
ആരുന്നു അതൊക്കെ എറങ്ങിയത്
ഉം
പിന്നെ മം മലയാള സിനിമയിൽ പൊതുവേ നടികൾക്കത്ര ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയാണ്
ആഹ് അത് ശരിയാണ് ഉം അത് ശരിയാണ്
സിനിമേലത് കുറച്ച് മാറ്റൊണ്ട് എന്നാലും മിക്ക എറങ്ങുന്ന സിനിമകളിലും നടികൾക്കത്ര പ്രാധാന്യം ഇല്ല
ഇല്ല
ഉം
തമിഴ് സിനിമകളും മറ്റ് അല്ലാത്ത ലാഗ്വേജ് സിനിമകളൊക്കെ കാണാറുണ്ടോ
അതൊക്കെ ഞാൻ കാണാറുണ്ട് എന്നാലും അധികം അങ്ങനെ കാണാറില്ല
ആണോ
കൂടുതലും മലയാളത്തിലാണ് സിനിമകള് കാണാറുള്ളത്
ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താ
ഉം മൂവിയോ
ഹോബി ഹോബി
ഹോബി എനിയ്ക്കേ ക്രാഫ്റ്റും അതൊക്കെ വലിയ ഇഷ്ടാ എന്തെങ്കിലൊക്കെ സാധനങ്ങൾ ഒണ്ടാക്കാനും തയ്ക്കുന്നതും ഒക്കെ എനിക്ക് വലിയ ഇഷ്ട്ട് നിനക്ക് എന്തൊക്കെയാ ഹോബി ആയിട്ടുള്ളത്
എനിയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് മ്യൂസിക് കേക്കുന്നെ ഇഷ്ടാണ്
അതെ ആഹ് ആഹ് മ്യൂസിക്കില് ആരുടെ ആരുടെ പാട്ടുള്ളാ അങ്ങനെ
അങ്ങനെയാണ് ഏതെന്നു പറഞ്ഞാലേ പല എല്ലാ പാട്ടുകളും ഇഷ്ടാ പിന്നെ കൊറച്ചീ അടിച്ചു പൊളി പാട്ടുകളെക്കാട്ടി കുറച്ചൂടെ
അതെ നമ്മടെ മൂഡിനനുസരിച്ചാണല്ലോ എപ്പഴും പാട്ടുകൾ കേൾക്കാനുള്ള
ഇപ്പയത്തെ പാട്ടുകളെല്ലാം എല്ലാം ഒട്ടുമിക്കതും നല്ല ഹിറ്റായ പാട്ടുകളല്ലേ
അതെ അതെ
റിലീസായി കഴിയുമ്പഴത്തേക്കന്നെ റീൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാ പോറകിലെ
നമ്മളൊരു ഒരു ന്യൂട്രൽ മൂഡിലിരിക്കുന്നാ നമുക്ക് എപ്പഴും ഒരു അഹ് നയന്റീസ്‌ സമയത്തെ പാട്ടുകളായിരിക്കും കുഞ്ചാക്കോ ബോബൻന്റെയും എക്കെ പാട്ടുകളുണ്ടല്ലോ ഒരുപാട് അതൊക്കെയായിരിക്കും കേക് ക്കേ നമുക്കൊരു നൊസ്ൾസ്റ്റാജിക് ഫീലു തരുന്നത് ഔസേപ്പച്ചന്റെയൊക്കെ പാട്ട് ട്ടുകളുണ്ടല്ലോ
ആണെ ആണ്
ഉം അതൊക്കെ വളരെ നല്ലൊരു ഫീലു തരുന്ന പാട്ടുകളാ പിന്നെ ഉം സംഗീതജ്ഞ കെ എസ് ചിത് ത്രേ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ
അറിയാം അറിയാം യേശുദാസെ വിജയ്
ഏറ്റവും കൂടുതൽ തവണ ഈ പിന്നണി ഗായികക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് അവർക്ക
അ വളരെ നല്ല സൗണ്ടല്ലേ ആഹ്
ഏറ്റവും കൂടുതൽ അവർക്കാണ് ലഭിച്ചേക്കുന്നത്
ആറ് തവണയാണ് ദേശീയ അവാർഡ് കിട്ടിയത്
കിട്ടിയത്
ഉം പിന്നെ അവർക്ക് അവരുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുഞ് മരിച്ചതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടു
ആഹ് കേട്ടിട്ടുണ്ട്
ഒരുപാട് വർഷം കൂടി ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് അപകടത്തിൽ മരിച്ച്
എന്ന കേട്ടായിരുന്നു എന്നാ കുഞ്ഞിന എന്തോ
അതെ അതെ അതെന്താ അതെന്തോ വയ്യാത്ത കുഞ്ഞായിരുന്നു അത് എന്തോ അപകടത്തിൽപ്പെട്ടാണ് മ ഉം പിന്നെ അവര് ആഹ് പാട്ടിന്റെ വഴിയെ അവരുടെ ആ സങ്കടങ്ങളൊക്കെ അവര് പാട്ടിലൊള ച്ച് ഇങ്ങനെ ജീവിക്കുന്നു
ആഹ് ശരിയാ
അതെ പിന്നെ ഉം ആഹ് പാർവതി തിരുവോത്തിനെ കുറച്ച് എന്താ അഭിപ്രായം അവരുടെ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്
ഞാന എനിക്കറിയത്തില്ല അതാ അറിയണംന്ന്
അവര് മറ്റേ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ മറ്റേ വീൽ ചെയെറിൽ ഇരിക്ക ുന്ന പാർവതി പാർവതി തിരുവോത്തുണ്ടല്ലോ അവര് അവര് അവര് അഭിനയം മാത്രമല്ല സമൂഹത്തിൽ പല സ്ട്രോങ് ആയിട്ടുള്ള സ് സ്റ്റേറ്റ്മെന്റുകള് അവര് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവര് ആ ഓ മടിയില്ലാതെ അല്ല ആരെയും പേടിക്കാതെ അവര് തെറ്റാണെങ്കി തെറ്റാണെന്ന് തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ്.
ആഹ്
അതെ.. പിന്നെ നമ്മടെ എക്കാലത്തെയും നമ്മടെ സ്റ്റാറായിട്ടുള്ള മഞ്ജു വാര്യര് ഒരു ഇടവേളക്ക് ശേഷ അല്ലേ അവര് വീണ്ടും ഇതിലോട്ട് വരുന്നത് അതെ..
നവ്യ നായരൊക്കെ പുറത്തേക്ക് പോയി കാവ്യമാധവൻ ആഹ് ക കാവ്യാമാധവൻ നവ്യ നായർ പണ്ടത്തെ നടികൾ അല്ലായിരുന്നോ?
അതെ അതെ നവ്യ നായര് പിന്നെ ഇങ്ങനെ ഈ ഡാൻസ് പ്രോഗ്രാമുകളും ഇങ്ങനെ റിയാലിറ്റി ഷോകളിലൊക്കെ ഇങ്ങനെ ജഡ്ജ് ആയിട്ടുക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവായതുകൊണ്ട് അതെ അതുകൊണ്ട് അവരുടെ നമ്മളേപ്പോഴുംങ്ങനെ ആ കണ്ട് മറക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ നിലവിലൊള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കാവ്യമാധവാനൊക്കെ പക്ഷെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നി ക്ക്യാ പ്പഴെങ്ങും കണ്ടിട്ടേ ഇല്ല.
കണ്ടിട്ടില്ലാതാ വളരെ തിളങ്ങി നിന്ന സമയത്തായിരുന്നു അവര് പെട്ടെന്നൊര് ബ്രേക്ക് എടുത്ത് ഇതീന്ന് പൊറത്ത് പോയത്.
പോയത്.
ഉം പിന്നെ കൂടുതലും മലയാളത്തിൽ ഇങ്ങനെ പുരുഷ കീ കൃതമായിട്ടുള്ള കഥകളാണല്ലോ ഇള്ളത്.
സ്ത്രീകളെ വെച്ചുള്ളര് ഇതൊക്കെ കൊറവാണ് സ്ത്രീകള് ആഹ് മെയിനായിട്ട് നിർത്തിയിട്ടുള്ളെ
ഉള്ള കഥകള് വളരെ കൊറവാ. ഇപ്പ ചരിത്രത്തിലെടുത്താലും അങ്ങനെയുള്ള.. പുരുഷന്മാരായിരുന്നല്ലോ? മേളിൽ നിന്ന് അങ്ങനെ ഭരിച്ചത് ഇപ്പ രാജാക്കന്മാരാണെങ്കിലും ഒക്കെ എപ്പഴും. പുരുഷന്മാർ എന്നുള്ളൊരു ഇതാണല്ലോ
ആണ്.
ഉം പിന്നെ മമ്മൂട്ടി മോഹൻലാല് അത് നമുക്ക് ആരാണ് മികച്ചതെന്ന് പറയാൻ പ റ്റാത്തൊരു രണ്ട് പ്രതിഭാസങ്ങളാണല്ലോ. അതെ അതെ. മറ്റാരൊക്കെ വന്നാലും അവര് രണ്ടുപേരേം നമുക്ക് ഏഹ് ആരാണ് ബസ്റ്റ് എന്ന്. അല്ലെ അവരുടെ സ്ഥാനം മാറ്റിമറിക്കാൻ ഇതുവരെ ആരും. വന്നിട്ടില്ലെന്നുള്ളതൊരു വലിയ കാര്യവാണ്.
ദൃശ്യം ത്രീ ഏഹ് ത്രീ കണ്ടായിരുന്നോ?
ആഹ് കണ്ടിരുന്നു. പക്ഷെ ആദ്യത്തെ രണ്ട് പാർട്ടികളുടെ അത്രയും ഒരു ഇമ്പാക്ട് എനിക്ക് തോന്നിയില്ല.
ആഹ് ഒ
ഉം ഉം ആദ്യത്തെ രണ്ട് പാർ ട്ടിലുള്ള അത്രയും സസ്പെൻസും കാര്യങ്ങളും വളരെ കുറവായിരുന്ന പോലെ തോന്നും.
ആഹ് ഞാൻ കണ്ടില്ല. ഞാന് ഈ ടെലഗ്രാമി ഇത് ആക്റ്റീവ് ആവുന്നില്ലല്ലോ. ഇപ്പ ടെലഗ്രാം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല.
പറ്റുന്നില്ല. ആഹ് ആഹ് അപ്പൊ ഈ ഇതിനിത്ത് മൂന്നാമത്തെ പാർട്ട് വരുമ്പോൾ ചിലപ്പോ നമ്മളത് കൂടുതൽ അങ്ങനെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ തോന്നുന്നത്.
ഇനി പാർട്ട് ചിലപ്പം കാണുവായിരിക്കും.
കാണുവായിരിക്കും. കാരണം അങ്ങനെ ഒരു എപ്പോഴും ആഹ് ഒരു ഹിൻ്റ് നിർത്തിയാണല്ലോ വേണമെങ്കിൽ അടുത്ത പാർട്ട് എറക്കാം. എന്നുള്ള രീതിയിൽ നിർത്തിയാണ് ആഹ് സിനിമയും അവസാനിപ്പിച്ചേക്കുന്നത്. ലോക അവസാനിപ്പിച്ച പോലെ ഇതും അങ്ങനെയൊക്കെയാ അവസാനിപ്പിച്ചേക്കുന്നത്.
ആഹ് ആഹ്
ഉം പിന്നെ സിനിമയെന്ന് പറയുമ്പോ അത് സമൂഹത്തില് നന്മകൾ ചെയ്യുന്നുണ്ട് പല കുട്ടികളെയും മുതിർന്നവരെ ആണെങ്കിലും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ട്.
ഉണ്ട് ഉണ്ട്.
ഉണ്ട്. പിന്നെ ലഹരിക്കെതിരെയൊക്കെ ചെല സിനിമകള് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന സിനിമയുണ്ട്. ചിലത് കാണുമ്പോ യുവതലമുറ ലഹരിയിലോട്ട് അടിമ പ്പെടുന്ന സിനിമകളും ഉണ്ട്. അതെ